ഓഹ്.
ആഹ് എന്താ വർത്താനം?
കെൾക്ക് ണ്ടോ?
ആഹ് കേൾക്ണ്ട്.
ഞാൻ്റെ സൗണ്ട് തീരെ കേൾക് ല്ല.
കെന്ത വർത്താനം?
തീരെ കേൾപ് ണില്ലേ? തീരെ സൗണ്ട്ല്ല. ഇപ്പ പറിണ എന്തോ പറിണാരി തോന്നുണ്ട് ക്ഷെ ഒന്നും കേക്ണില്ല.
ന്താ അറീല എന്താ പറ്റിക്കണ അറീല.
ഹെഡ്സെറ്റ്ങ്ങ നെന്തെലും ണ്ടോ? ചെറിയൊരു സൗണ്ട്ങ്ങനെ ബേഗ്രൗണ്ടിൽ ങ്ങനെ കേക്കൂലെ അതേ മാരിണ്ട്.
ത്... ഒന്നൂടിം ഞാ ഒർക്കെ പറയ നോക്ക്യോക്ക്.
എങ്ങനെ?
ഞാനൊറെക്കെ പറയാ കേക്ക് ണ്ടോക്ക്.
ആഹ് ഓർക്കനെ പറ്യണ്ട്യരു ഞാ പറിണെ ഏക്ക്ണില്ലേ?
ആഹ് ജ് പറിണ കേക്ക്ണ്ട്.
ആഹ് ണ്ട്.
ന്നിട്ട് ന്താ പരിവാടി .
പ്രത്യേകിച്ച് പരിപാട്യാളൊന്നൂല്ല, മായൊക്കെണ് അപ്പൊ വെറുതെ ഇരിക്കാണ്.
എങ്ങനെ?
പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല മയയൊക്കെ ആയതൊണ്ടേ വെർ തെരിക്കാണ് പുറത്തല്ല മഴയാണ് അ അതെങ്ങനെ കണ്ട് വെറുതെ എങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ച് ഉം
ഉം ഉം ഉം ഭക്ഷണം കഴിച്ചാ ഇനി സൗണ്ട് കുറച്ചൊ കുഴപ്പല്ല
ആ ഓക്കെ
ഭക്ഷണൊക്കെ കഴിച്ചു ഉഷാറായി എന്തപ്പോ നമ്മുക്ക് എന്ത സാധാച്ചോറും കോഴിക്കറിയും അവിടെ എന്തേനോ
ഇവിടെ ചപ്പാത്തിയാനു ചപ്പാത്തിയാ കഴിച്ചേ
ഉം നീ എവിട വീട്ടിലാള്ളെ
ആ വീട്ടിലാണ്
ബുള്ളറ്റു അവിടെ വെച്ചക്കണ്ടല്ലോ
വീട്ടിലാണ്
എന്താ പരിപാടിങ്ട്ട്.
എന്ത് പരിപാടി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇില്ല ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ചേക്കാ രുന്ന്നമ്മളെ.
ഓരോരുത്തരു ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളെ.
ആ ആഅ.
പചാലിച്ചൊക്കെ ഇപ്പോൾ നഞമ്മള്.. ഇപ്പം എല്ലാവരു ലൈഫ്സ്റ്റൈൽ ഉറക്കം മുതല് എല്ലാ കാര്യങ്ങളും മാറില്ലേ.
ആഹ
ഭക്ഷണം
എത് ഒ ഒത്തിരി മാറ്റമാണ് ഇപ്പോ.
എല്ലാ കാര്യത്തിലും മാറ്റങ്ങളായി.
ഉം ഓഹ് എല്ലാവുപ്പോ നൈറ്റ് ലൈഫ് രാത്രി ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെയ നോക്ണ്. മഹരിബിന് ശേഷാണ് പോയാൽ പിന്നെ ഒരു പന്ത്രണ്ട്ണി. ഇപ്പൊ ചെില ടീമുണ്ടാവും ഇങ്ങനെ പത്ത് മണിക്കക് ശേഷം. പെന്ന്റങ്ങോ പിന്നീര് സുഖയാൻ കൊടുക്കുമ്പ എത്തും രാവിലെ ഫുള് ഉറക്കു
അതെ അത് നമ്മൾക്ക് ശരിക്കും നല്ലതല്ല നമ്മുടെ ശരീരത്തിന് ശരിക്കും നല്ലതല്ല. നമ്മൾ ശരിക്ക് രാത്രി ഉറങ്ങണ്ടേ രാത്രി ഇപ്പൊ നമ്മൾ. ഇപ്പത്തെ കാലത്ത് നമ്മ നോക്കുമ്പോ അതികാളും എന്താ ചെയ്യുന്നേ ഒരു ആറ് ഏഴ് മണിക്ക് ശേഷം ഇങ്ങ് പുറത്തിറങ്ങിയ പിന്നെ ഒന്ന് രണ്ട്. ഇടം മൂന്ന് മണിയൊക്ക ആയിട്ടാണ് രാത്രി മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങാൻ വരുന്നത്.
ആ ഇത്പ്പൊ നമ്മൾ. നാട്ടിലുള്ള ഹോട്ടലും കാര്യങ്ങളളും ഫുൾ ടൈം ഓപ്പണല്ലേഅത് പിന്നെ. ആൾക്കാര്.
മൊത്തത്തിൽ ഇപ്പ എന്താ അറിയോ ഒക്കെ ചേയ്ഞ്ചായി നമ്മളെ സമൂഹത്തില്. എല്ലാരും ഏ ജീവിത രീതിയങ്ങ് മാറി.
ആ മൊത്തത്തിൽ നല്ല മാറ്റം വന്നു കുണ് ഇനിയിപ്പോ കൊറച്ചും കൂടി കഴിയുമ്പോ ഇനി മാറ്റം വരും നമ്മള്.. ആണട്ട അപ്പൊ നമ്മള് മേലുള്ള ആൾക്കാരൊക്കെ നമ്മള് ഒരു രക്ഷിതാക്കളൊക്കെ. ജീവിച്ച രീതിയിലല്ല ഇപ്പ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് മാറാണ് ഓരോ കാര്യങ്ങളെന്നെണ്. ഇപ്പ തന്നെ നമ്മള് യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. നല്ല കത്തിക്കണ സാധനം ഉണ്ടാവും ഇപ്പൊ ട്രെൻഡിങ്ങ് ആയിക്കണം അതൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പോ.. അത്രയൊക്കെ പോവുള്ളൂ കാരണം അടുത്ത ട്രെൻഡ് അപ്പോത്തിന് വേറെ വരും. ഓ ഒരാഴ്ച ഓരോ പുതിയ കാര്യങ്ങളാണ്.
എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആൾക്കാരാണെങ്കി നമ്മള് ഞമ്മളടക്കം എല്ലാരും ഇപ്പോ അത് അതാണ് പിന്തുടരുന്നത്. ഇപ്പ എന്താ നടക്കണ ഇനിയിപ്പ അങ്ങനെ പിന്തുടർന്ന് പോവാ.
അ നമ്മളരു. സിനൊക്കെ ഒരു ക്യാപ്ചർ ചെയ്യണ ഒരു സാധനം നമ്മള് പിച്ചെടുക്കണ.. ഒരു എന്ത ആര്യ എന്നൊക്കെ പറയാ നമ്മളിപ്പോ എന്ത് വിചാരിച്ചോ നമ്മൾ എന്ത സെർച്ച് ചെയ്താലോ. അത് നേരെ നമ്മള് ഫോണിൽ പരസ്യമായിട്ട് വരും
അതെ അതെ.
ഒരു റീവില് വറെരാ അയച്ച കൊടുത്താല്. പിന്നെ ആ റീലിനെ മറ്റേക്കല്ലാം ഫുള്ള് നമ്മള് രീതിൽ ഉണ്ടാവുക.
അതെ അതെ അത്രത്തോളം വികസിച്ചു ഏ. ചെലതൊക്കെ നമ്മൾ മനസ്സില്. മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അപ്പൊക്ക് അത് ഫോണിൽ വരുന്നതാണ്.
ആഹ എന്തസംഭവംന്നുമറിയില്ല
ആ അതെ
നമ്മള അറിയാല നമ്മളെ
മ മനസ്സിനെ അതെ വായിച്ചയാണ് മനസ്സിനെവായിക്കൽ തുടങ്ങി
ഓ ഇതൊക്ക എപ്പോ ഈ പുതിയ കാലഘട്ടം വന്നതിനു ശേഷമാണ് ഇതിന് മുന്ന ഇപ്പോ ഫോണൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനയൊനുല്ല്യ ആയിട്ട് ഇല്ല അവർക്ക് ഇപ്പോ ഈ ഫോണ ഫോൺ വന്നെന്നു ശേഷം ഇപ്പൊ സ്വകാര്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്
അതെ അതെ അതെന്താന്നറിയോ ഒന്നാമത് ഇപ്പോ ഓരോ വ്യക്തിക്കും ഇപ്പോ ഇപ്പ നമ്മളിപ്പോ കാണാ സീ സിനിമാ നടന്മാര് പോലും ഒക്കെ പറയുന്ന കേൾക്കാ ഒൽക്കൊക്കെ എന്തറിയോ ജീവിതത്തിൽ ഇപ്പോ ഒരു സുഖവല്ല കാരണം എന്താവെച്ചാൽ ഈ എന്താ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോക്കെ ഓലെ സ്വകാര്യത നഷ്ടപ്പെട്‌ ആണ് അതൊക്കെ പരസ്യാവാണ് രഹസ്യങ്ങൾ വരെ പരസ്യാവാണ്
ഓൽക്ക് രഹസ്യം ആയിട്ട് ഇപ്പം എന്തെങ്കിലും ചെയ്യണം വിചാരിച്ചാൽ അതു പറ്റോ ഫാമിലിയായിട്ട് എങ്ങട്ടെ അവിടെ ങ്ങാനോകട്ടെങ്കിൽ അവിടെ ആളു
അപ്പൾ ആൾക്കാര് കൂടാണ് അതെ ഓൽക്കൊരു ഓലെ ഓൽ അതെ ഓലെ സ്വകാര്യ ജീവിതത്തിൽ വരേല്ല ഏ ആൾക്കാരൊക്കെ അത് അതിന് പിന്നെ ഒലിക്കൊരു സ്വസ്ഥത കൊട്ക്കഅല്ലെങ്കി സമാധാനം കൊടുക്കണ പരിപാടിയ ഒന്നും ആൾക്ക് അവരിക്കില്ല
ഉം അതൊക്ക ഇപ്പംഈ ഒര് നമ്മള് സ്വകാര്യയിട്ട് ഒരു എന്തേലും സ്ഥലംമേടിച്ച അവിടെ പക്ഷെ ഒരു രസംണ്ടാവില്ല ആൾ അതൊക്കെണ്ടാവുമ്പോളാ ഡെയിലി പ്രശ്നം ചെയ്തൊന്നും ആൾക്കാര് മനസ്സിലാക്കില്ല ആൾക്കാർക്ക് ഇപ്പോ അയാളെ കണ്ട അയാള് വലിയ സംഭവണല്ലോ ന്താണ് നല്ല പ്രസക്തി ഉള്ള ആളുകളാകുമ്പോ ആൾക്കാരെ അദ്ദേഹത്തെ ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇടപഴുക്കാനും ആൾക്കാർ ആയിനെന്നേക്കാരം പ്രാമുഖ്യം കൊടുക്ക
മ്
ജനങ്ങളിപ്പോ അത് നോക്കൂല ഓരോ പ്രൈവസി ആണ് ഓരോ ഇതാണ് പറയും അപ്പോഅത് അനുഭവിച്ചിരിക്കാണ് ഏറ്റവും കൂടുതല് ഇതറിയുള്ളു അതെ പ്പോ പ്രസക്തി കിട്ടണക്കെ എല്ലാർക്കും ഇഷ്ട്ടായിക്കുണ് പക്ഷെ നമ്മുടെ ഒരു കാര്യത്തില് നമ്മുടെ ഒരു സ്വകരയതയില് ആരെങ്കിലും കയറിയാല് പിന്നെ നമുക്ക് നമ്മുക്ക്‌ അതിഷ്ടപ്പെടൂല്ലല്ലോ അപ്പൊ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുവെച്ചാൽ അവിടെ അപ്പോ തടസങ്ങൾ വരും
അതെ അതെ നമ്മളിപ്പോ നോക്കണെങ്കി എന്താ ച്ചാലേ ഈ കാലത്ത് എല്ലാ ജീവിത രീതി എല്ലാര ജീവിത രീതി ഇപ്പൊ പണ്ടത്തെ ജീവിത രീതികൾ വെച്ച് നോക്കുമ്പോ എല്ലാര ജീവിത രീതി മാറി അതായത് ഭക്ഷണം മുതല് വസ്ത്രം മുതല് ഒക്കെ എല്ലാ കാര്യത്തിലും ഇപ്പോ നമ്മള് പ നോക്കുമ്പോ ഭക്ഷണ ഒക്കെ നോക്കുമ്പോ വെറും എന്തെങ്കിലും ഒരു കഞ്ഞി ഉണ്ടായാലുണ്ടായി ഏഹ് അതെന്നെ ഉണ്ടായിന് ദാരിദ്രയേന് ഫുള് എന്നാൽ ഇന്നത്തെ കാലത്ത് എത്തുമ്പോ നമുക്ക് നോക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളായി മന്തി അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളായിനിപ്പോ അതുപോലെ പണ്ടത്തെ വാഹനങ്ങളൊക്കാ പണ്ടത്തെ വാഹനങ്ങൾ എന്താണ്ടായിരുന്ന സെക്കള് അങ്ങനെയൊക്കെ ണ്ടായിരുന്ന ഇപ്പ അതൊക്കെ മാറി വലിയ വലിയ വണ്ടികളായി ഇരുചക്രവാഹങ്ങളായി അപ്പോ ഒരുഈ ഒരു ചെറിയ വണ്ടിയില്ലാത്ത വീടുകളില്ല എല്ലായിടത്തും ഇരു ചക്രവാഹനങ്ങളായി ഇരു ചക്രവാഹനം അല്ലെങ്കിൽ നാല് ചക്രവാഹനങ്ങൾണ്ടാവും പിന്നെ അതുപോലെ വസ്ത്രം നോക്കാം വസ്ത്രമൊക്കെ പണ്ട് എന്താ അപ്പോ അല്ല എന്ത് ഏതെങ്കിലും ഒരു വസ്ത്രം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരേപോലത്തെ വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പ അങ്ങനെയല്ല എന്തൊക്കെ തരം വസ്ത്രങ്ങൾ ഇറങ്ങി അപ്പം മം
അതാണ് നമ്മള് ഇപ്പ എന്താ ഒരു സാധനണ ഇറങ്ങിയാറ് പിന്ന ആ സാധനം കളിക്കാണ് പിന്നെന്താ വച്ചാല് അപ്പൊ ഫസ്റ്റ് നമ്മള് കാണുമ്പോ രസംഇണ്ടാവില്ല പക്ഷെ അത് കുറച്ച ആൾക്കാരായിട്ട് പിന്നെ മൊത്തത്തി ആകുമ്പോൾ നല്ല രസംണ്ടാവും നമ്മടെ കണ്ണീനുള്ളത് ഏ ഇപ്പ എത്ര ലോക്കലാണെങ്കിലും അതാണ് റെഡി ആയി വരും ഇപ്പൊ പേരുന്നാളിനും കണ്ടതല്ലേ ഓരോ കളർ ഓരോ കാര്യങ്ങള ആണങ്ങനെ
ഇതൊക്കെ എന്തായും ആൾക്ക് ഞമ്മുക്ക് ഒന്ന് ചിന്തിച്ച് കണ്ടെത്താലുള്ളൂ അയിമ അതിന്റെ ഒന്നും പിന്നാല പോകേണ്ട ഒരാവശ്യമില്ല അതൊക്കെ വെറുതെ ഉള്ള ഒരു ഇതാണ് നമുക്ക് കരുതാനുള്ള പറ്റുള്ളൂ
ആഹ് ചെറിയ കുട്ടികൾ ഇപ്പ വരുന്ന കുട്ടിയൊക്കെ ചെറിയ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പൊ അതൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കോള്ളണമെന്നില്ല പൊതുവെ അതാണ് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ്
അതെ അതെ
ഓ പിന്നെ പറയാനുള്ള ഫുഡാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതല് ആരോഗ്യമേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് അല്ല ഈ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്‌ ചെയ്യുന്നത് പുറത്തുന്നുള്ള കമ്പനിയാ ഒരുക്കറിയപ്പോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലും കാര്യംണ്ടന്ന് കാരണം അത്രത്തോളം രോഗികളും ഇവിടുന്നണ്ടാവും കാരണം അങ്ങനത്തെ ഫുഡുകളും കാര്യങ്ങളാണ് ഒരു കൺണ്ട്രോൾ ഇല്ലാതെയാണ് ഇവര് കഴിക്കുന്നത്
അതെ അതെ
ഇപ്പോ രോഗം ഇപ്പോ മലപ്പൊറത്തൊക്കെയാണ് ഏറ്റവും കൂടുതലത് കാരണം അവിടുത്തെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒക്ക ഉണ്ട് കഴിഞ്ഞ ട്വന്റിി ഫോർ അവർ കൂടുതൽ ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും കൂടുതലാണ്
അതെ ഇപ്പോൾ എന്താ ഭക്ഷണം കഴിക്കണംല്ല പിന്നെ എന്താ വെച്ചാല് തീരെ ഭക്ഷണം പുറത്തൊന്നും കഴിക്കാനേ പാടില്ല എന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ എന്താ വെച്ചാൽ നോക്കാം ഇപ്പൊ ഈ ആളുകളൊക്കെ എന്താ വെച്ച തീരെ വൃത്തിയില്ലാത്ത ഹോട്ടല് വരെ കഴിക്കാണ് വൃത്തിയാരും നോക്കണില്ല ഭക്ഷണം കഴിക്കാന്നുള്ളതായിപ്പോ ഏ എന്തായാലും കുഴപ്പില്ല ഭക്ഷണം കഴിക്ക അങ്ങനത്തെ ഒരു ചിന്താഗതിയായി ഇപ്പോൾ നമ്മള് വൃത്തി ഇപ്പോൾ ഭക്ഷണത്തിൽ വൃത്തിയില്ലാതെ കഴിച്ചാൽ തന്നെ ഒരുപാട് രോഗ ങ്ങൾ നമുക്ക് വരും അപ്പൊ നമ്മൾ ആദ്യം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വൃത്തിയുള്ള സ്ഥലാണോ എങ്ങനെയാാണ് അത് പാചകം പാചകം ചെയ്യണത് ആരാണോ അത് പാചകം ചെയ്യൽ അതൊക്കെ നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മളുടെ ജീവിതം അത് നല്ല രീതിയിലാവയുള്ളൂ
ഉം ഉം ഉ ആഹ് ഇപ്പൊ അങ്ങനെ ആരും ശ്രദ്ധിക്കണില്ല എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും പൈസ എത്ര ആണെങ്കിലും ആണെങ്കിലും അത് എന്താ അതാണ്പ്പ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള എന്ന ആഗ്രഹിക്കും അതൃകൊള്ളു ആൾക്കാർക്ക് എന്നാ ശരിയടാ
ഉം ഏതായാലും ഇതൊക്കെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് പറയാനുണ്ട് നമുക്ക ഇനി ഏതായാലും നേരിട്ട് നേരിട്ട് കാണുമ്പോഴോ ഏ അല്ലെങ്കിൽ പിന്നെ എ പോയെങ്കിൽ വിളിക്കുമ്പോളോ സാംസാരിക്കാ ഏ
ഓക്കെ
ഓക്ക എന്നാൽ ശരി